ആഹ് കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം?
ഓഹ് സുഖായിട്ടിരിക്കുന്ന്.
ചായുടി ഒക്കഴിഞ്ഞോ?
ചായ കുടി കഴിഞ്ഞു. ഇപ്പ ഒന്നും ഉണ്ടാക്കീല്ല ചായ കുടിച്ചു. പിന്നെ പലഹാരൊക്കെ ണ്ട്. മിക്ചറും ബിസ്ക്കറ്റും കേക്കൊക്കെ ണ്ട്.
ക്കറി പലഹാരങ്ങളൊക്കെ യിണ്ടോ?
ബേക്കറി ഒക്കെ ണ്ട്. അപ്പൊ പിന്നെ ഇന്ന് ഒന്നും വെച്ചില്ല.
പിന്നെ മഴയ്ണ്ടോ?
മഴല്ല നല്ല വെയിലാ. ഇപ്പതാ മൂടി ആഹ് നല്ല വെയിലാ.
ഓഹ് കൊതിയാവ്ണ്. ഇവടെയാണെങ്കി നല്ലൊരു വെയില് വന്നിട്ട് എത്ര ദിവസായെന്നറിയോ.
ഫുള്ള് മഴയാല്ലേ. അപ്പൊ ഉണങ്ങാനൊക്കെ എന്താക്കൂ?
എന്തോ?
ഉണങ്ങാനൊക്കെ എന്താക്കൂ?
ഉണങ്ങാൻ മെഷ്യത്തിലിട്ടാണ് അലക്കുന്നത്. അപ്പ അത് ഏഹ് കാണ് ണ വെയിലത്തിടും. അന്നിട്ട് ഉണങ്ങിയില്ലെങ്കി ബാക്കില് ഞങ്ങള് ഷീറ്റ് ഇട്ടിട്ട്ണ്ട്.
ആഹ്
അവിടെ അഴ കെട്ടീട്ട്ണ്ട്.
ആഹ് ആഹ്
അയിടെ ഉള്ളിക്കൊണ്ടോയിടും.
മഴ പാറൂലെ അന്നപ്പോ?
എന്തോ?
മഴ പാറൂലേ മഴ പെയ്യുമ്പോ.
മഴ ഇല്ലയില്ല കാരണം
ആഹ്
ഇയാ ഷേ സൈഡിലേക്ക് ഇടാതിരുന്നാ മതി അപ്പൊ ആഹ് അക ത്ത് തന്നെ നമ്മടെ അഴയുടെ ഉള്ളിൽ തന്നെ ഇടുവാണെങ്കി വലിയ കുഴപ്പം വരില്ല.
ആഹ് ആഹ്.
പിന്നെ ഓവർ മഴ പെയ്താൽ അ തണ പ്പ് ശീറ്റ്ന്റെ തണുപ്പ് തുണീക്ക് ബാധിക്കും അത് ശരിയാണ്.
ആഹ് പിന്നെ ഒന്ന് ഒരു തണുപ്പ് വിട്ടാല് പിന്നെ നമ്മക്ക് ഇടും ചെയ്യാലോ അപ്പൊ ആ ശരീരത്തിന്റെ ചൂട്‌നോണ്ട് ഒണങ്ങും ചെയ്യും.
ഓണങ്ങും ചെയ്തോളും.
ഉം ആ ഒരു വഴിയില്ലേ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മിഷേൽ ഇടുമ്പോ തന്നെ ഒരു വിധം ഉണങ്ങി കിട്ടും.
അതെ അതെ ഒരു മാതിരി ഒണങ്ങി കിട്ടും.
പിന്നെ മക്കളതൊക്കെയാണ് കുറച്ച് നല്ലോണ്ണം ഒണങ്ങി കിട്ടണ്ടെ.
ജീൻസ് പാൻ്റാക്കെയാണെ പാടാ.
ആഹ് അതാണ് കട്ടിള്ള തുണികളൊക്കെ കൊർച്ച് പാടാ. ജീൻസൊക്കെ ഒടങ് ഒണങ്ങണേ ഒരു രണ്ട് മൂന്നീസെങ്കിലും പിടിക്കും. വെയിലൊക്കെ ഉണ്ടെങ്കി പിന്നെ കൊഴപ്പല്ല്യ. പിന്നെ മഴ പെയ്യുമ്പ തന്നെ നമ്മളെ ഒന്നായിട്ട് ഒരു റൂമിനന്നെ ഒരു തണുപ്പായിരിക്കും.
പിന്നെ ഒരു ഡ്രസ് ഒണങ്ങിയില്ലെങ്കി വളിച്ച മണായിരിക്കും.
ആഹ് ഒരു മണും പിന്നെ കൊത്തളങ്ങ ആറലും ഒക്കെയാണ്. ഫുള്ള് കൊത്തള, അല്ലേല്ലേ മഴക്കാലായാ ചക്കിം മാങ്ങിയായിട്ട് ഈച്ചിം കൊത്തളങ്ങിം തന്ന്യാ.
അത സത്യ അത് ഈച്ചേടെ കളിയായിരിക്കും
ഈച്ച വരിന്നാ ഈച്ചേനെ തച്ചൊന്ന് തച്ചൊന്ന് മതിയായി ഒത്തിളങ്ങി ഒരു പൊവേല്ല ചക്കയും മാങ്ങയും ഇഷ്ടാൻ പോലെണ്ട്
മാങ്ങ മാമ്പഴം കറിയൊക്കെ ഉണ്ടാക്കിയോ
മാമ്പഴക്കറി മറ്റേ മാങ്ങിയല്ലേ ഈ നാട്ടു മാങ്ങ
ആഹ ചെറുത്
ആ അയിനോണ്ട് ഇടക്ക് ഉണ്ടാക്കൂ അമ്മ ഉണ്ടാക്കും
പിന്നെ ചക്ക വറുത്താ
ചക്ക വറുത്തിയില്ല ചക്ക വറുക്കളൊരു സമയം കിട്ടില്ല ചക്ക പുഴുക്ക ചക്ക പുഴുക്കന്നെ എപ്പഴും ഓ ചക്ക മൂപ്പായി പുഴുക്ക് കൊറേ വെച്ചു ചക്ക ഉപ്പേരി ആയിട്ട് വെച്ചു ചക്ക ഞാൻ വയ്ക്കും
അല്ല വെട്ടി തന്നെ ആരാ
വെട്ടിത്തരുന്ന അച്ൻ വെട്ടിത്തരും അച്ച വെട്ടി നന്നാക്കി ചൊളയാക്കി അരിഞ് തരും
അതെ
പിന്നെ ആ പിന്നെ അത് വെക്കാനുള്ളരു പണിയള്ളൂ വെക്ക വെച്ചാൽ നന്നാക്കാനാണ് ബുദ്ധിമുട്ട്
അതേന്നെ ഇവിടെ എനിക്കാണെങ്കിൽ ചക്കയിട്ട ച ക്കെ ഇടലും വെട്ടലും നന്നാക്കലും എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ മടിയാ
അതാണ് ഉണ്ടാക്കി നന്നാക്കി ഉണ്ടാക്കാൻ നല്ല പാടണത്
അത എനിക്ക് അതുകൊണ്ട് ആരെങ്കിലും നന്നാക്കി വെട്ടി തന്നാ എനിക്കിഷ്ടവാ
ആഹ് ഇതൊരു സമാധാനം അച്ഛൻ നന്നാക്കി ചോളയാക്കി അരിഞ്ഞു തരും
ഓഹ്
അതുകൊണ്ട് സമാധാനം ഉം ഒറ്റയ്ക്കൊ ക്കെയാവമ്പണേ ഇടങ്ങറാവുക
അത് തന്നെ എനിക്കാണങ്ക അതുകൊണ്ട എനിക്കിപ്പോ ണ ഞ്ഞാൽ എല്ലാ വർഷം ചക്ക വറക്കാറുള്ളതാ ചക്ക വറുത്ത് വിൽക്കാറുംണ്ട് ഞങ്ങള ഇവിടെ അടുത്ത് കൊടുക്കും
ആഹ ആഹ് ചക്ക വറുത്തിട്ട് വിൽക്കവാണോ ചെയ്യാ
ഒത്തിരി വർക്കുവാണെങ്കിൽ ഞങ്ങിങ്ങനെ കൊറെ ചക്ക പോയി വണ്ടിക്ക് പോണ്ടുവന്ന് ഒരുമിച്ചിട്ട് വെട്ടി ഒരുമിച്ച് വറക്കും അപ്പൊ ഒരു ദിവസം പത്തു കിലോ ഒക്കെ ചക്ക വറുത്താലേ നമുക്ക് ലാഭമുള്ളൂ
അമ്പോ ഇപ്പൊ കൊറെ വറക്കണ്ടേ
അപ്പൊ ചക്കയുടെ മുഴുപ്പും ചക്കയുടെ ചോളയുടെ അതനുസരിച്ചിരിക്കും
ആ ആ വലുപ്പം ഉണ്ടെങ്കി പിന്നെ കുറേ ഉണ്ടാവല്ലോ അല്ലെ കനത്തിന അനുസരിച്ച് കൊടുത്താൽ മതിയല്ലോ
ഓവർ കനായിട്ടുള്ള ചക്ക വറക്കാനും കൊള്ളൂല്ല
ആഹ രസം ഉണ്ടാവൂല
അതെ പഞ്ഞി പോലെ ചൗ ചൗന്നായിപ്പോ
ആഹ് അപ്പൊ വെള്ളമൊക്കെ കയറിയ ചക്ക ആകുമ്പോ രസം ഉണ്ടാവുലല്ലോ
ഇല്ല ഇല്ല മഴക്കാലം ഓവർ മഴയായ ഒട്ടുംച്ചക്ക വറക്കല നടക്കത്തില്ലേ ഓയിൽ ഒത്തിരി വേണം
ആഹ അതാണ്
ഞങ്ങളു പുഴുക്ക ഉണ്ടാക്കും
ആഹ് ഞങ്ങിവിടെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കും ചക്ക ഉപ്പേരി പോലെ അരക്കാണ്ട വെക്കും പിന്നെ ചുവന്നമുളകും ചുവന്നമുളകും ചെറിയുള്ളിയും പിന്നെ മറ്റൽമുളകും അല്ല ചുവന്നമളകും രണ്ട് തന്നെയ ഒന്ന അനെയാണ് പിന്നെ വേണമങ്കിൽ കുറച്ച് തേങ്ങയും ചിരകിട്ടിട്ട് വറക്കും കടുക് പൊട്ടിച്ചിട്ട്. തേ നല്ലോണം ചക്ക വേവിച്ചിട്ട് രണ്ട് വിസിലാക്കും കുക്കർല്. ഉപ്പ്ട്ടിട്ട് വേവിക്കും. ന്നിട്ട് ഇതൊക്കെ താ താക്കി വറ്റിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അയില് ഇടും.
വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുല്ലേ.
ഇല്ല വെളുത്തുള്ളിയൊക്കെ മറ്റേ അരപ്പിലിടും, ചക്ക പുഴുക്കായിട്ട് വെക്കുമ്പോ.
മുവ്വാ
പുഴുക്ക് രണ്ട തരത്തില് വയ്ക്കും പുഴുക്കായിട്ടും വെക്കും ഉപ്പേരിയായിട്ടും വെക്കും. വടെ എല്ലാർക്കും ചക്കപ്പുഴുക്കാ ഇഷ്ടം ഏ. ഉപ്പേരിടാ ഞാൻപ്പൊ പറഞ്ഞേ. പ്പുഴുക്കാവാണെങ്കില് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം നല്ല ജീരകം. പച്ചമൊളക് ഒക്കെ ഇട്ടിട്ടരക്കും. കറിവേപ്പിലിം ഇടും ന്നിട്ട് അതിലേക്ക് ഇടും. വേണെങ്കില്ത്തിരി മൊളക് പൊടി മഞ്ഞപ്പൊടി ഇടാട്ടോ മഞ്ഞപ്പൊടി എന്താലുംടണം മൊളക് പൊടി വേണെങ്കില് ഇട്ടാ മതി.
ആഹ് ഉണക്കമൊളകൊക്കെ നമ്മള് പച്ചമൊളക് അരയ്ക്കുന്നോണ്ട്.
ആഹ് ന്നിട്ട് വേണെങ്കില് മ്മക്ക് കടുക് പൊട്ടിച്ച് ചോന്നമൊളകും കറിവേപ്പിലിം ഇട്ടിട്ട് അതും പാരാ അതും കൊർചൂടി രസാ.
അധികം കൊഴിഞ്ഞു പോവത്തില്ലാ
ഇല്ല ഇല്ല ഇവടെ അയ്ന് എല്ലാർക്കും കൊഴഞ്ഞിട്ടാ വേണ്ടേ പായസം പോലെ ആക്കണം.
അയ്യോ
ആ നല്ലോണം കൊഴഞ്ഞിട്ട് പായസ പരുവാവണം നല്ല പായസം പോലെ കിട്ടണം.
അപ്പൊ കറി എന്ത് കൊടുക്കും?
ഏ
ഈ ചക്കപ്പുഴുക്കിന് കറിഎന്താ?
ചക്കപ്പുഴുക്കിന് ഒന്നെങ്കി ചിക്കൻ കറി ണ്ടാവും അല്ലെങ്കില് മീൻകറി ണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയില്ലെങ്കി പപ്പടം കാച്ചും.
ചമ്മന്തി അരക്കില്ലേ?
ചമ്മന്തി എപ്പോഴെങ്കിലൊക്കെ കൂടുതലും കറി വേണം ചക്കക്ക് ഇവടെ. എന്തെങ്കിലു ഒരു ഒഴിച്ച് കൂട്ടാൻ വേണം. ന്നാലും ഓര്ക്ക് ഇഷ്ട്ടാ.
ഡെയിലി ചക്ക ണ്ടാവാറുണ്ടോ?
ആഴ്ചെല് രണ്ടൂസൊക്കെ വെക്കും മാറ്റി മാറ്റി പിടിക്കും ചെൽ പ്പം മൂന്നൂസം വേയ്ക്കും. ക്കെ ഓരോ ചിക്കനൊക്കെ കൊണ്ട വന്ന ചക്ക എടുക്കല്ലേന്ന് വെച്ചിട്ട് അണ്ട് വെക്കും.
നല്ല കാര്യല്ലേ അതൊക്കെ.
ഉം നല്ല കാര്യം പിന്നെ നല്ലതു ആണ് ശരീരത്തിന് നല്ലതാണ്. തടിക്കും. ചക്ക എപ്പോഴും ത് ന്നാ തടിക്കും. ആഹ് തടി വയ്ക്കും എപ്പോഴും ത് ന്നാ തടിക്കും ഈ ഗ്യാസ്സുള്ള സാധനാണല്ലോ.
പക്ഷെ ചക്ക ശരീരത്തിന് ഏറ്റവും നല്ല സാധനാ.
എനിക്ക് ഗർഭിണി ആയിരിക്ണാ ആ സമയത്ത് ചക്കന്ന്ട്ട് ഗ്യാസ് കേറി വയറുവേദനേയി. അയ്നേഷം പിന്നെ പ്രസവം കഴിഞ്ഞേരേ ചക്ക ത് ന്നാൻ തൊടങ്ങിയെ.
അതെ
ഉം പിന്നെ ചക്ക പഴുത്തത് നല്ല ഇഷ്ടാ. കൊറെ ഇരുന്നു തിന്നും കുറച്ച് ഒരു കട്ടചായേം വേണം
ചക്കക്ക് ശരിക്കും കട്ടൻ ചായ നല്ലത്
ആഹ് പാൽചായ നല്ല പഴുത്ത ചക്കയാണെങ്കില് ചക്ക തന്നെ പല വിധം ഉണ്ടല്ലോ പിന്നെ തേൻവരിക്ക ഉണ്ട് അല്ലാത്ത ചക്ക ഉണ്ട് വെള്ളം കയറിയ ചക്കയ്ക്ക് ഒരുമാതിരിയാ മറ്റേ നൂല് പോലുള്ള ഒരു ചക്കയില്ലേ പഴുത്ത ചക്ക
ഉവ കൂഴചക്
ഏ ആ തൊണ്ടയില് കുടുങ്ങിപ്പോവും
നാരുള്ളതാ
ആഹ് അതന്നെ അത് മക്കക്ക് കൊടുക്കാനും പേടി എനിക്ക് തിന്നാനും പേടിയാ പക്ഷെ നല്ല രസാണത്
ഓ
അവിടെ ചക്ക വെയ്ക്കുവല്ല
ഇവിടെ ചക്ക നമുക്ക് ഇപ്പ ചക്ക ഒന്ന് ചെലത് മൂത്ത് വന്നിട്ടില്ല പക്ഷെ മൂക്കുമ്പോ എല്ലാം ഒരു ചക്ക നറച്ച് ചക്കയാ
ആഹ്
അന്നിട്ട് ഞങ്ങള് ചക്ക ഇടുകാര് ആരെങ്കിലും ഉണ്ടെങ്കി ആഹ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും കൊടുക്കാ
ആഹ് ഇത് ചക്കത് വീണിട്ട് നശിച്ചു പോവല്ലേ ചെയ്യുന്നത്
അല്ല ചീഞ്ഞുനാടി പന്നി വരുന്നെയ കാട്ടുപന്നി കാട്ടുപന്നി വന്ന് കൊളാക്കിയിടും അതെ അവിടെ ആള് വരു
ആഹ് ആഹ് അവിടെ ആള് വരും ചക്ക ഒന്നായിട്ട് എടുത്ത് പോണ ആൾക്കാരുണ്ട് അപ്പൊ വണ്ടിയോടെ വരും എന്നിട്ട് ഓര് തന്നെ വലിച്ചിട്ട് ഓര് കൊണ്ട്പോകും ചെലപ്പം പൈസ വാങ്ങും ചെലപ്പോ വാങ്ങൂല
ഞങ്ങളിവിടെ അന്വേഷിച്ചിട്ട് കിട്ടില്ലാട്ടോ
ആഹ് ഇവിടെ ഉണ്ട് ഇവിടെ ഈ ചക്ക വറുക്കുന്ന ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ ഇനി വേണമെങ്കില് നമ്മുക്ക് ഒരു ചക് ക്ക ഇങ്ങട്ട് കൊണ്ട് തരുമ്പോളും ചക്ക മുറിച്ച് റെഡിയാക്കി കൊടുത്ത അങ്ങനെയും അവര് കൊണ്ട് പോകും
അതെ
ആ ചക്കപ്പണിന്ന് പറയും ഇവിട
അതെപ്പോ പണിക്കാരുണ്ടോ
ആഹ് അല്ല അമ്മള് തന്നെ ചക്ക നന്നാക്കി മുറിച്ചിട്ട് ഒരുക്ക് ഒരു വലിയ ചാക്കിലാക്കി കൊടുക്കുക അത്യാവശ്യം ഒരു മൂന്നാല് ചാക്കാക്കി കൊടുക്കുക എന്നാല് ഓര് കൊണ്ടുപോവും ആര് കൊണ്ട്പോവും നമ്മക്ക് അതിനുള്ള പൈസ കിട്ടും
ചക്കച്ചൊള അടർത്തി കൊടുക്കണ്ടേ
ആഹ് ചക്കച്ചൊളയാക്കി മുറിച്ചു കൊടുക്കണം നീളത്തില് ഞമ്മള് ചക്ക വർക്കൂലെ ആ ഒരു പരുവത്തിലാക്കി കൊടുക്കണം
ഓ
അപ്പൊ അതിനുള്ള പൈസ കിട്ടും അപ്പൊ അത് കിട്ടുന്നത് എല്ലാരും കൂടി ബാഗിച്ചെടുക്കും
അതെന്തായാലും നമുക്ക് അത്രയും പണി ചെയ്യണത് നമുക്ക് വർക്കണന്നല്ലേ
ആഹ് അമ്മക്ക് വർക്കും ചെയ്യാ കൊടുത്തില് പിന്നെ വേണങ്കി നാലഞ്ച് ചക്കട്ടേൽ ഒരു ചക്കൊക്കെ അമ്മക്ക് എടുത്തും വെക്കാം ഉ
അതെ അതെ അതാ ഞാൻ ചോദിച്ചെ ചക്ക വറുത്ത് കഴിഞ്ഞാ ഒരിക്കലും പോത്തില്ല ഇരുന്നോളും
ആഹ് നല്ലോണം കെട്ടി വെച്ചാ മതിയല്ലോ
ചക്ക എനിക്ക് വറക്കണമെന്നുണ്ടായി പക്ഷെ ഇത്വരെയും പറ്റിയിട്ടില്ല
ആഹ് ഞങ്ങള് ഇവിടെ വർക്കലിണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലാന്ന ഉള്ളൂ മറ്റേ മഞ്ഞളും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി വെള്ളംക്കിയിട്ട് അതിലിട്ട് കൊഴച്ചിട്ട് എടുക്കുയല്ലേ ചെയ്ക
അതെ അതെ അത് മുറുകാ നേരത്ത് എറക്കാൻ നേരത്ത് നമ്മള് അത് ഒഴിക്കണം
ആഹ്
അപ്പ എന്റെ ചീറ്റിലൊക്കെ മാറിയെനു ശേഷം എറക്കാൻ പോണു ചക്കക്ക് ശരിക്കും ഓവർ മഴ പെയ്ത അതിന്റെ ചൊള രുചി മാറിപ്പോകുന്നേ
ആഹ് അത് ഇണ്ട് എന്തോ ഒരു ചൊവയായിരിക്കും പഴുത്താലും രസം ഉണ്ടാവൂല
പഴുത്താലും രസംഉണ്ടാവൂല നമുക്ക് പിന്നെ വേണ്ട- നമുക്ക് അന്നാ ശരിയെന്നാ ഓക്കെ